ഓ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം ആഹ എന്താച്ച സുഖയിട്ട് പോകുന്നു എന്താ ചെയ്യുന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ പഠിക്കുകാണോ
ഇല്ല ഇല്ല ഞാൻ ഹൗസ് വൈഫാണ്
അവസാ ഓ എവിടെ വലിയ മക്കളാണോ പോയോ
ആഹ രണ്ടാളും പോയി
ആ ആ രണ്ടാള ഇള്ളത്
ആഹ ഒരാള് ആറാം ക്ലാസ് പഠിക്കന്ന് ഒരാള് രണ്ടാം ക്ലാസ്സ് പഠിക്കന്ന്
ഓ എന്റെക്കെ ഇതുപോലെ നോ ആ ആ ആ എന്റെ എൻ്റെ അങ്ങനെ ചെറുത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന് വലത് നാല് അഞ്ചില് പഠിക്കുന്ന് രണ്ടാളും പോയി അങ്ങനെ ഇപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ് ചോറോന്നും ആയിട്ടില്ല ട്ടോ മറ്റേ ക്ലീനിങ്ങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ കുറച്ചു നേരം ഫോണൊക്കെ ഒന്ന് എടുത്തിരിക്കട്ടെ വിചാ ഞാൻ അങ്ങനെ വിചാരിക്ക ഒരു പൻ രണ്ടു മണിക്കായിട്ട് മനെ ഫു ഫുഡ്ണ്ടാക്കിട്ട് പെട്ടെന്ന് ചൂടോട്ക്കെ കൈക്കാ ന്ന് വിചരിച്ചിട്ട് അപോ ആഹ ഞാന്ന് കുറച്ച് നെയ്ച്ചോറ ആക്കി ഉണ്ടാക്കാ വിചാരിച്ചു അപ്പൊ പിന്നെ നമുക്ക് കുക്കറിലിട്ട് അങ്ങോട്ട് കിച്ചാ മതിയല്ലോ ആ ആ അതെ അപ്പൊ പിന്നെ ആ ആ ചൂടിൽ കഴിച്ച പിന്നെ ടെസ്റ്റും ഉണ്ടാകും തണുത്തിട്ട് കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അപോ കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാ വിചാരിച്ചാണ്ട് അങ്ങനെ ഉള്ളുക്ക് പോന്നതാ മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ
ആ ആഹ്
എന്നെങ്ങൾടേന്താ
ആഹ് ഇന്റെ ചോറ്താ വെറുംചോറ്താ എറക്കി വെച്ച്ക്ക്ണ് ഇതാ പറ്റും പിന്നത് ഊറ്റണം പിന്നെ പച്ചക്കറി വെക്കണം ആഹ് അങ്ങനെ ആഹ് അടുപ്പത്ത് രശിന്ന് ഞാൻ ഗ്യാസ്മ്മല ക്കി
ഓഹ് അത് ശെരി
ഗ്യാസ് കിട്ടീട്ട് രണ്ട് മാസത്തിന് മേലെ ഗ്യാസ് ഇല്ലേനു കിട്ടീട്ട് മൂന്നാലൂസയിട്ടൊള്ളു ഒര് പേടി
അയ് ശരി ആഹ് ആഹ് അതാണ് ഇപ്പ ഭയങ്കര ട്ടൈയ് റ്റാണല്ലെ ഗ്യാസ്സില്ലലെ ആഹ് ബുക്കെയ്ത് നാപ്പത്തഞ്ച് ദിവസം ആഹ് നാപ്പ പതിനഞ്ച് ദിവസം കഴിഞ്ഞീന് ഇൻക്കാണെ ബുക്കൂല്ല ഒന്നുല്ല ന്ന്ട്ടും ഞാൻ ഇന്റെ വീട്ടിൽ ഒറ്റകൊക്കെ വെയ്ച്ച് പറഞ്ഞെ ന്ന അല്ലെങ്കി ഇവിട്ന്ന് തറവാട്ട്ന്നൊക്കെ അങ്ങനെ തൂക്കെയ് ഓലക്കെ ബുക്ക്ല് അങ്ങനെ ചെയ്യല ആഹ് ആഹ് ഒര് ടൈം രാവിലേണ് പ്രശ്നം രാവിലെ പിന്നെ ങ്ങള് രാവിലെ ഇ ങ്ങനെ് യ രാവിലെ തന്നെ
ഇല്ലല്ല ഗ്യാസ്മെ തന്നെ പിന്നെ ചോറും ചോറും ബാക്കികൊക്കെ പിന്ന അവടെ
ആഹ് അതെയതെ അല്ലെ ഇത് രാവിലെ തിയ്യൂട്ടി ഇടണം ന്നാ പിന്നെ അങ്ങന്ണ്ട് കത്തിയണ്ട് പി ച്ചോ കത്തി കിട്ടിയ സുഖാണ്ട്ട്ടൊ കത്തി കിട്ടണം മാത്രം ആഹ് ഞാൻ ഞാനെന്നും ഞാന് തീയ്യും ഇട്ട്ട്ടന്നെൺല്ലെ മനെ വേറെ കൂടി ഇരുന്നേ ഫുള്ള് ഗ്യാസ് കരന്റടുപ്പമ്മല തന്നെയാണ് ഇവടെ ആരുല്ല ഞാനും ഹസ്സും രണ്ട്മക്കളും മക്കളല്ലെ ഇപ്പോ തെയ്യന്നും തൂസ്ന്നും മുതലാവില്ലാ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആപ്പൂല്ല നാളെ ആ സത്യം റൈസ് കുക്കർക്ക് കരന്റ ണ്ടടുപ്പ്ള്ളത്കൊണ്ട് പെട്ടെന്ന് വെള്ളം തിക ഞമ്മക്ക് ആരീം ത്യാഗ റൈസ് കുക്കറ്ക് എറക്കി വെക്കാലൊ അപ്പൊ ചെയ്യുന്നത്പ്പ ഇത്രീ ദിവസിയിട്ട് ഞാൻ ചെയ്യും അപ്പൊ യു ടിൽണ് പറഞ്ഞ രണ്ടു വർഷായി് എപ്പയെങ്കിലുംൊക്കെ എപ്പേങ്കിലൊക്കെ ഉമ്മേ അനിയത്തീളൊക്കെ വരുമ്പൊ അപ്പൊ പിന്നെ കൊറ ചാളും കൂടലില്ല അപ്പ ആഹ് ഇമ്മ വന്നാല് തിരിയൂട്ടെങ്കിലും ചെയ്യും അങ്ങാ പറയുന്നെ ഈ വിറകൊക്കെ ഇണ്ടായിട്ട്
ഞങ്ങള്ത് രണ്ട് മാസം ഗ്യാസ് കഴിഞ്ഞരില്ലെ കത്തിച്ച് കത്തിച്ച് ഇഞില്ല നഞ്ഞതൊക്കെ എടുത്ത് കത്തി
ആഹ് ഞാന് ഇക്ക് മൂന്ന് മാസം കിട്ടലണ്ട്പ്പൊ അപ്പെ ഴനോക്കിയപ്പോ മൂന്ന് മാസം കഴിഞ്ഞെ ഗ്യാസ് വെച്ച്ട്ടെ അപ്പൊ ഞാൻ വിച പച്ചൻ മ കറതും വണ്ട ഇങ്ങന വേങ്ങ
ആഹ് ആഹ് ഇവടെ ആണെങ്കിലെപ്പോഴും ചൂ വെള്ളം എപ്പോഴും ചൂടാക്കിയൊണ്ടാണ് പ്പൊ അതൊന്നാമത് ഗ്യാസിന്റെ പ്രശ്നം എന്ന്ട്ട് ഇപ്പ ഗെറ്റില് വാങ്ങിക്ക ആഹ് ഇപ്പൊ ഗെറ്റില് വാങ്ങിക്ക ശ്
ആഹ് ഗെറ്റില്ങ്ങനെ ഞമ്മക്ക് പെട്ടന്ന് വെ
ആഹ് അതൊരു കരൻറണ്ടാവും യൂണിറ്റ് ഉണ്ട് നല്ലെ
നല്ലത്ണ്ടല്ലെ ഇവിടെ ഇണ്ട്ട്ടൊ പക്ഷെ ഇടുത്ത് ഉപയോഗിച്ച്ലത് മഴെ ആ പിന്നെ ആ വെള്ളം അയ്ല് ചൂടോട്ക്കെനെണ്ടാവൊ അല്ലെങ്കി ഞമ്മളത് അങ്ങനെല്ലലെ പ്ളാസ് പ്ലാസ് വേണല്ലെല്ലാതെ ഞാ വിചാരിചു ഞ അയിലങ്ങനെ ചൂടോട്ക്കനെട്ട് നിക്കുവൊ വിചാച്ചു
ഇല്ല നമ്മക്ക് പെട്ടെന്ന് ഒരാളൊക്കെ വര്യാണെങ്കി ഗ്യാസ്നെകാട്ടി വേഗത്തിലാവ്മ്പ തളക്കും
ആഹ് അത് അത് ശരിയാണ് എന്റെ ഇളെച്ചി ഗ്യാസ് കഴിയുമ്പൊ പിന്നെ രാവിലെ അവിടെ ഇടക്കെടക്ക് വള്ളംങ്ങനെ വേണം അപ്പ അ അതെ അപ്പ ഓള് വ്ട്ന്ന് കൊണ്ടോണ ഞാനത്വരെ ഉപയോഗിച്ചീല ഞാൻ കരന്റന്റെ അടുപ്പ ഉള്ളോണ്ട് അത് ഉപയോഗിക്കും അത് അത് ഇതേപോലെ ആഹ് താണ് സത്യാ ആ രാവിലെ. ബയ്ങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് മദ്രസക്കൊക്കെ പോണ മക്കളൊക്കെണ്ടാവുമ്പോ കടിയൊന്നു പെ ന്നാവൂല. അ ഹ് വീട്ടിലാരാള്ളെ പിന്നെ ഇമ്മിയും ഇപ്പിയൊക്കെ ണ്ടോ? അ ആ ഹ് ങ്ങള് തറവാട്ടിലാ അ ആഹ് ശെരി താ
ക്കക് ആ ഓവറില്ല എന്നാലുണ്ട്.
ആ അഹ് ശെരി ഞാനങ്ങന ഇപ്പോ രണ്ട് മാ രണ്ട് വർഷം കൈയിന്ന് പ്പൊ വേറെ പോന്ന് പ്പ ഞാന് ന്ന്ട്ട് അച്ചനോട്ങ്ങ പറിം ഇത്രയും തീകൂട്ടി നി കൊറച്ച് റസ്റ്റെട്ക്കട്ടെറി ഞാന്ൻ ഹ് മടിയാണ് ഞാനും വിചാരിച്ചുട്ടോ.
അവനന്തെ
ക്കെ മടി ആ അത് അതാണ് അതോണ്ടാണ് തട്ടിക്കുട്ടി ഇങ്ങനെ പോണെ ആഹ് അതാണ് വേറെ പോന്നാള്ള
ഗുണം അതാണ് ഹ് നമുക്ക് വേണ്ടിത് എന്താപ്പ കൈ ഫുഡ്ല്ലേക് നമക്ക് അനുസരിച്ച് നിക്കാ.
ഉം ഒര് ടൈംടേബിളെന്നെയായിരുന്നു ഹ് ഹ് ഐ ഹ് ഹ് ആ മ്മാരൊക്കെ ഉണ്ടാവ്മ്പോ അവരൊക്കെ പയേൾക്കാരെല്ലേ ഓലെ പറഞ്ഞിട്ടും കാര്യല്ല ഇപ്പൊ നമ്മൾ ഉച്ചക്കൊക്കെ ഒ ക്ക്യാണെങ്കി നാലര ക കറക്റ്റ് ടൈമില് ഹ് നമ്മക്ക് ഹ് എണീക്കണം ഇവിടുന്നൊന്നു പിന്ന ല്ലല്ലൊ എപ്പ എണീറ്റാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല മ് ഇവിടെന്നിട്ടെ
ണം.
ആ അഞ്ച് മണിക്ക് പിന്നെ വൈകുന്നേരം വേറെ ഫുഡ് വേണോ? ചപ്പാത്തി വേണം അവിടെയും അങ്ങനെ തന്നെ പയള- അപ്പൊ ഓള് വന്നപ്പൊ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മക്ക് പിന്നെ പ്പ ചോറാന്ന് ട്ടോ പ്പം ചപ്പാത്തി പോയില്ല ഞാൻ കൊറച്ച് ദിവസം ഉം വലിയ വെയ്റ്റിന്റിതൊക്കെ നോക്കി ചപ്പാത്തി ഒക്കെ ആക്കിനി എവിടെ കൊറേ. ദിവസം അടുപ്പിച്ച് ചപ്പാത്തിയാവുമ്പോ നമ്മക്ക് ഒരു ടേസ്റ്റും ഇല്ല.
ക്ക് ഡേറ്റ് ചെയ്യണെങ്കി ദിവസം നമ്മൾങ്ങന നിക്കു ന്നിട്ട് രണ്ട് മൂന്നാല് ദിവസം ഇതാക്കും പിന്നെ മടി
ആഹ് ആ ഇണ്ട ഇണ്ടാക്കാനും മടി പിന്നെപ്പോ നല്ല കറിയോ എന്തേലുവൊക്കെ വേണം ഇടയ്ക്ക് അല്ലാതൊന്നും കഴിയൂല്ല നല്ല ചിക്കനോ അ അങ്ങനെ എന്തെങ്കിലുവൊക്കെ വേണം എന്നും ചപ്പാത്തിയാവുമ്പോ നമ്മു ക്കൊര് ടേസ്റ്റ് ഞാൻ പറയും അപ്പം സുഖല്ല്യാതാവുമ്പോ നമ്മള് കൈഴിക്കുന്നെ പ്രഷറും ഷുഗറൊ ഇണ്ടാവുമ്പോ കൈക്കുവല്ലാതെ.
ആ. ആഹ് അത് ശെരിയാ.
ഹ് എന്നി ട്ട് എന്തായി കഴിഞ്ഞോ പണികളൊക്കെ കഴിഞ്ഞോ പ് കറി എന്താ?
അതൊന്നുവല്ല അടിച്ചുവായിട്ടേക്കണു ഇന്ന് പച്ചക്കറി വക്കാരിച്ചു. മുരിങ്ങക്കായും പരിപ്പുംണ്ട് പിന്നെ ഒണക്കല എന്തെങ്കിലും വാങ്ങണം പൊരിക്കാന്. പിന്നെ വെണ്ട മൊളക് ഇടണം പപ്പടം പൊരിക്കണം.
ഒക്കെ വേണല്ലേ ഹ് ആഹ് കുട്ടി ആണേ സമ്മയ്ക്കോ?
ആഹ് ഇവിടെ ണ്ട് നടന്നളിക്ക്ണ്ട്. ഇമ്മ പോയി കൈഞ്ഞാ പിന്നെ ന്റെക്കൊത്ത മ്മച്ചി പ്പാന്റെ വായ്ചിന്റെ പീടിയെ പോകുവേ
ഏ ആ അത് ശരി ഏ എനെ കടണ്ടാ ഇങ്ങക്കടെ കടണ്ടായിരിക്കൂല്ലേ?
അപ്പൊ പോകുമ്പോ ആ അവിടടുത്തന്നെ.
അപ്പൊ ഉമ്മ അങ്ങനെ പോവൂല്ലേ ആ അപ്പൊ ഇനി ഉച്ചക്ക് ഫുഡയിക്കാനേ വരു
ആഹ് അത് രണ്ടണിയക്കാവുംമ്പൊ.
ആഹ് അപ്പ ര എല്ലി ആവണ്ടിയും വരു ല്ലേ ആ ടൈമ് ആവുമ്പോഴേക്കും ആ ആ അതെ ഹ് ഫു ഇപ്പൊ അവൾക്കാണെ നടക്കുന്ന ഒരു പ്രായല്ലെ ഇപ്പൊ ഒന്നരൊക്കെ റിയുമ്പോ?
ആ ഒരു വയസ്സു എട്ടു മാസംആയി പിന്നെ അയിന്റെ എടെ കൂടെ ഹ് അപ്പൊ പ്രഗ്നന്റ് കൂടിയായി.
ആഹ് കണക്കായി നല്ല കഥ.
അറിഞ്ഞിട്ടില്ലായിരുന്നു മൂന്നര മാസത്തിലാണ് അറിഞ്ഞത് ഇങ്ങനെ പ്രഗ്നന്റ് ആണ്എന്ന് ഞാൻ ഫീഡ് ചെയ്യുന്ന കൊണ്ടാണ് പിരീഡ്സ് തെറ്റിന്ന് വിചാരിച്ചിരുന്നെആ അപ്പൊ പിന്നെ ഡോ
ഇത് കഴിഞ്ഞാര ആയിട്ടില്ലേനോ
ആ ആയിനു പീരയഡ്സ് ആയിനു പക്ഷെ എനിക്ക് പാല് കുടിക്കുമ്പോ ങ്ങനെ ചിലപ്പോങ്ങ് തെറ്റാറുണ്ട് ഒരു മാസം രണ്ടു മാസൊക്കെ ആ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവൂലേ അത് ശെരി ആ ആ എന്നിട്ട് ഇപ്പ നിർ നിർത്തിയോ പാലോടി നിർത്തിയോ ആ അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ ആണോ ചർദി അങ്ങനെ ഒന്നും ഉണ്ടാവൂലേ ക്ഷീണോ
ല്ലായിരുന്നു പക്ഷേ ഇതറിഞ്ഞിന്റെ മുതൽ വെറും ശർദിയ
ആണോ എന്നിട്ട് ഇപ്പ ഇപ്പൊ മാറ്റണ്ടോ നാലു മാസായോത്
ആ നാലു മാസം ഇപ്പൊ നാലാം മാസാ
ഹ ന്റെ മ്മേ ഇക്ക് കോയക്കാവ കേട്ടിട്ട് ആ ഇൻക് ആ ഇൻക്കൊന്നാങ്ങനെ ഇണ്ടാവുമ്പോ ഭയങ്കര ക്ഷീണം കോ പിന്നെ ചെറിയ മക്കളും എല്ലം കൂടെ ആവു
ആ മക്കള സ്കൂള് പഠിത്തോം എല്ലുംകൂടെ ഒരു കഥെണ് ഇപ്പൊ പറയാത്തത് നല്ലേ ഇക്ക് ശ്രദ്ധിക്കാനേ കഴ്യാറില്ല
മം അതങ്ങട്ട് കയിഞ്ഞോളും അല്ലാതപ്പാ എന്താ ക്കാട്ട്ണ് ചെറിയ ഈ അറിയാതെ നമ്മക്ക് ഇതാവാൻ ടുങ്ങ ഭയങ്കര ഒരു ഇതാല്ലേ അങ്ങ് നമ്മള് നമ്മളെ മൈന്റും ഒക്കെ ആവൂ
ഇല്ലല്ല ഞാന് ഡിപ്രഷൻന്റെ സ്റ്റേജിലേക് പോകണ്ടേതേനു പിന്നെ എല്ലാരും പറഞ് പറഞ് ഓക്കെ ആക്കിയത കാരണം നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മ
അത പിന്നെ ചെറിയ മക്കള ല്ലെ നമക്ക് ഓലേം ശ്രദ്ധിക്കാൻ വയ്യ നമ്മൾ നമ്മൾതാ നമ്മളതും അതാവ ഒക്ക പാടാവും അ ഇപ്പൊ പ്രസവൊക്കെ ആവുമ്പോഴേക് കുട്ടിക്ക് രണ്ടരക്കെ ആവേക്കൂലേ രണ്ടോ ആ ആവുലെ എന്നാലും വേറെ വീട്ടിലൊക്കെ ആരാ ഇമ്മൊക്കെ
ആ ഇമ്മ ഇണ്ട് ത അതിന്റ എടേൽ ഇന്റെ ഇത്തതെന്റെ ഡെലിവറിയാണ് അടുത്ത മാസം
ഓ അയിശേരി നമ്മള് പ്രതീക്ഷിക്കാത ആ ആ അതാണ് ആ അതെ അതെന്റ ഒരു ഫ്രണ്ട്ന് അതുപോലെ നിർത്തിട്ട് ണ്ടായി നിർത്തീട്ട് പിന്നെ ഇതായ കുട്ടിക്ക് ഇതേപോലെ ചെറിയ വയസൊന്നുംആയിട്ടില്ലേനു നിട്ട് ഓൾ ഇതേപോലെ പറഞ്ഞപോലെ ഡിപ്രഷന്റെ ഒരുതിക്ക് എത്തീനി ഓള്ള് കാരണം നമ്മള് നമ്മള് വിചാരിക്കുന്നേ ഇല്ല്യല്ലോ ഇത് ന്ന്ണ്ടാകുന്ന പിന്നെ നമക്ക് നമക്ക് പിന്നെ ഒരു കുട്ടിക്ക് നമ്മള് മെന്റലിം ഫിസിക്കലിം നമ്മൾ ഓക്കെ ആവണം ഇന്നലല്ലേ നമ്മള അയിനുള്ള ഒരു തയ്യാർപ്പ് ഇല്ലെങ്കിൽ നമ്മൾ
ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ജി പ്രസവിക്കേണ്ട കാരണം അനക്ക് അതിന് കയൂല്ലന്ന് ഇന്നോട് പറഞ്ഞിട്ട്ണ്ട് ഇവളെ ഡെലിവറി ടൈമിലെ നല്ല ബുദ്ധിമുട്ടുണ്ടായിനി ഇവളെ ഡെലിവറിക്ക് ഡോക്ടറ് കണ്ടതാണ് അപ്പ ഞാൻ പറഞ്ഞു ഞാൻ ഇത് നിർത്തിക്കോള എന്ത താക്കോൽദാരനെ ചെയ്ത് നിർ തിക്കോളാ ഇപ്പം കുറച്ച് കയ്യട്ടെന് പറഞ് അങ്ങനെ നിന്നതാ അപ്പൊ ഡോക്ടർ കാണ്ച്ചപ്പോ ഞാൻ പ്രെഗ്നന്റ് പ്പോ ഡോക്ടറെന്നെ ഷോക്കായിപോയി
ആ ഞാന് ആ എന്റെ ഒരു ഫ്രണ്ടിന് അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പോ ആറാമത്തെ കുട്ടിയായി ഞാൻ എന്നിട്ടിപ്പോ മിനിയാന്ന് ഓക്ക് വിളിച്ചു പറഞ് ഇജ്ജ് ഒന്ന് നിർത്തിയോ ഭയങ്കര ടെൻഷൻ കേക്കുമ്പോ ചെറിയ ചെറിയ മക്കളാവുമ്പോളേ ഇൻക്ക്ങ്ങന ഇന്ക്ക് വയിറ്റിലുണ്ട ഇക്ക് ഭയങ്കര ടെൻഷൻ അത് കഴിയുന്ന വരെ ടെൻഷൻ നായിട്ട അങ്ങനത്തെ ഒരു സംഭവം അപ്പൊ ഞാൻ ആ രീതിയ ചിന്തിക്കൽ പണ്ട് ആ അതാണ് സിസേറിയൻ ആകുമ്പോ സിസേറിയൻ അയിന്റെുള്ളുക്ക് കൊണ്ടുപോകുമ്പോ ഭയങ്കര ശ്വാസം കിട്ടാത്ത പോലെ പാട ആകല്ലോ അപ്പൊ ഇങ്ങനെ വേറള്ളോർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മക്കളാകുമ്പോ ഉണ്ടാവുക എന്ന് പറയ്ണത് എനിക്ക് ഭയങ്കര ഒരു സങ്കടം
എതെന്തായാലും മുയിവനാക്കാ ഡോക്ടർ പറഞ്ഞും ചെയ്ത് ഇത്ര ആയില്ലേ അപ്പനി ഒന്നും ചെയ്യാൻ കയ്യൂല മുഴവനാക്ക ശ്രദ്ധിക്കാൻ പറഞ്ഞു അതെന്നെ ആ ശരി എന്നാൽ ഓക്കെ ആ